ഹലോ
ഹലോ
ആഹ് എന്താ പരിപാടി
ഇല്ല. വെറതങ്ങനെ ആക്ക എന്തൊക്കെ
ഏഹ് ഇന്ന് മഴണ്ടോ അവിടെ
ഉം മഴയാ മഴർഞ്ഞാ നല്ല മഴയൊന്നുല്ല മഴ ഒന്ന് പെയ്ത് തോർന്നിട്ട് ചെറിയ ഇത്ണ്ട് ഒരു മുഡലോക്ക അവിടെയോ
ആഹ് ഇവിടെ മഴ പ ചെ ചോർന്ന് ഉം ഇനി ആഹ് ചായക്കുടിയൊക്കെഴിഞ്ഞ് ഇങ്ങനെ വീട് വൃത്തിയാക്ണ ജോലിയില
ഉം
ഉം പിന്നെ എത്ര മക്കളാ
എനിക്ക് രണ്ടാള് ഒരാണും ഒരുപെണ്ണം
ആഹ് എത്രയ ആയെ മക്കക്കൊക്കെ
മുത്തോന് മൂന്ന് വയസ്സ് മറ്റൊൻ ചെറുതാ നാലു മാസം
ഏഹ് അംഗനവാടിയിലൊന്നും പോകാനായില്ലല്ലേ
എല്ല
ഉം. ഇൻക്ക് മൂന്ന് മക്കളാ
ഉം
വല്യാള് ഒമ്പതില്. നടുവത്താള് നാലില്, ചെറുത് എൽ കെ ജി ല്.
എല്ലാരും പോയി കഴിഞ്ഞിട്ടുള്ള തെരക്കീക്കലെ.
ആ ഇന്നിപ്പോം ഉം രണ്ടാ ള് പോയേന് തറവാട്ട് കാണ്ട് വെറുതെ പോയിന്. വലുത് മാത്രേ ഉള്ളു ഇപ്പവടെ.
ആ സ്കൂളില്ലല്ലേ? ഇന്ന് ക്ലാസില്ലേ?
എന്താണ് മോളോ? ആ പ് ഉം ക്ലാസ്സ്ണ്ട് ഇന്ന്. ആ ഇണ്ട് ഇണ്ട് ഇണ്ട് പോവും പത്ത് ഒമ്പതരക്കെ ആവുമ്പോങ്ങട് കേറി വരും. പത്തരക്കാ പത്തരക്കാണ് പോകേണ്ടത്. ഇത് ഇവിടെ അടുത്തന്നെ സ്കൂള്.
ആണോ ഉം. ഇല്ലാല്ലേ.
ന്ന് ആ അപ്പം പത്തേകാലൊക്കെ ആകുമ്പോൾ ഇവിടെന്ന് പോയാൽ മതി.
ഉം.
ഉം വല്യ മോന് ഇന്ന് ലീവാണ്, ഓന് ഇങ്ങനെ ഓന് പറഞ്ഞ് നാളെ ഞാൻ പോവാണ്ട് താത്ത എന്റെ വല്യ താത്ത ഗൾഫ് പോവാണ്, നാളെ ഖത്തർക്കോവാണ്. അപ്പൊ ഇഞ്ഞി വീട്ട്ക്കൊന്ന് പോവാണ്ട് ഉം.
ഉം
വൈകുന്നേരം പോവണം.
കൂടെ ആകുമ്പോ ഒന്നും കൂടെ മടിട്ട് പോവും.
അപ്പോ പിന്ന അത് കേട്ട് പിന്നെ എന്ക്ക് അങ്ങട് അപ്പ ഇണ്ടാക്കി കൊണ്ടു പോവാന്ണ്ട് അപ്പോ അതൊക്കെ കേട്ടപ്പോ ഓൻ ഇങ്ങനെ ഇന്നാ ഞാനും ഇന്നേരാ. ഒരു സഹായത്തിന്ന് ന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ അങ്ങനെ ഒണ്ട് ഇവിടെ പോയി ഇന്ന് പോണില്ല. ഇപ്പോ മറ്റോല അത് അറിയാൻ പറ്റൂല അറിഞ്ഞാൽ പ്രശ്നാവും എല്ലാർക്കും ലീവാക്കേണ്ടി വരും ആ
പരിപാടി ഉള്ളത്.
ആഹ് അതന്നെ. ഓൻ പറഞ്ഞ ഒരു ഒമ്പതേ പത്ത ആകുമ്പോ പറയ് എവിടേങ്കിലും പോയി ഒളി ച്ചിക്കാനാണറിയും. അള്ളാ അങ്ങനെ ബാഗും യൂണിഫോമും ചെരുപ്പൊക്കെ എടുത്ത് ഒളിച്ച് നിക്കലാ.
അവിടെ എന്തോ പറയലങ്ങനെ.
ആഹ്
ഒരാള് ലീവ് ആരിക്ക ചെലപ്പോ ലീവ് ആരിക്കും സ്കൂള്ണ്ട വൂലാന്ന് അപ്പൊ മറ്റർക്കും പിന്നെ ഞാന ഇന്ന് പോണില്ല ഇൻക്ക് വയറ് വേദനയാണന്ന്ട്ട തൊടങ്ങും.
പിന്നെ എല്ലാർക്കും മടി വരും അതാണ് പ്രശ്നം. അപ്പൊ ഇവനാവുമ്പോ കൊയപുല്ല അവന ഇനിപ്പ എങ്ങനെങ്കിലും ലീവായ ഭാഗൊക്കാണ്ട് കവറെയ്ത് പഠിച്ചെടു ത്തോളും മറ്റവര് രണ്ടാളും മടിയന്മാരാ പഠിക്കൂല. അത്പോലെ നിർത്തിയ ശരിയാവൂല.
ഉം
അപ്പോൾ അതണ്ട് ഇനി ഒരു ഓരാട് പോയി കിട്ടണം പോയിട്ട് വേണം ഇനി ബാക് ക്കി കാര്യങ്ങളൊക്കെ ഓര് പോയിട്ടാണ് ശരിക്കും പണി മ്മക്കൊക്കെണ്ട് വര് രിങ്ങല് ആഹ് എന്നാപിന്നെ വൃത്തിയാക്കി വെച്ചാല് അത് ശരി ആഹ് രണ്ടാള് ചെറിയ മക്കളല്ലല്ലേ
ഇവിടെ എല്ലാരും പണിക്ക് പോയതിന് ശേഷം അങ്ട് തൊടങ്ങും പിന്നെ അത് പിന്നെ ഓരെണീക്കുമ്പോ തന്നെഴിഞ്ഞു ചിലപ്പോ പണീടുക്കണേന്റെടക്കു ഓരെണീക്കും അപ്പൊ പിന്നെ ഓരെ ഒന്ന് ലെവലാക്കീട്ട് ബാക്കിട്
അങ്ങനെ രണ്ടാള് ഞാൻ ചെറിയ രണ്ടാളെ എങ്ങനെയാ മാനേജ് ചെയ്ത് ഇങ്ങനെ പോണേ വേറാരെയുണ്ട് വീട്ടില് ഏ അതൊരു സമാധാനം അല്ലേ
ഓനെ ഉപകരിച്ചൊന്നും കട്ടില്ല നല്ല കളിപ്പിക്കാനും എന്താക്കാനും ഓന്ക്ക് ഓൻ്റതായ തന്നിപ്പുണ്ട് അത് പക്ഷേ വേറെ ആര്ട ഓളെടുത്തൊന്നും കാട്ടൂല ഇന്നെ കാട്ടുകാന്നല്ലാണ്ട് അല്ലാണ്ട് വേറെ പ്രശ്നോന്നൂല
ഇപ്പൊ അയിന് അത്ര ആയിട്ടൂല്ലല്ലേ
അതാണ് ഇപ്പൊ മെയിൻ അതാണ് കെടത്തിയടുത്ത് കെടന്നോളും അത് മുട്ടത്ത് ആഹ് ഇപ്പൊ മുട്ടെത്താൻ നോക്കണ്ട് ഇനിപ്പോ എണീറ്റ് പായലേക്കും അപ്പളാണ് കുടുങ്ങ
പക്ഷെ അപ്പോത്ന് മറ്റോനെ അംഗനവാടി പോവാനാവും പക്ഷെ ഒരു കണക്കിന് പോലെ ഉണ്ടാവണം അത് നല്ലതാല്ലേ എന്നാ പിന്നെ കുട്ടികളെന്തെങ്കിലും എടുത്ത് കഴിക്കണുണ്ടോ വായിലിടണുണ്ടോ ന്നൊക്കെ അറിയാനേ
അല്ലല്ല ഓൻ മേ ഓനെ ഇപ്രാവശ്യം അങ്കൻവാടീല് വിടാൻ കൊറേ പറഞ്ഞു മറ്റേ അംഗനവാടിടീച്ചറൊക്കെ കൊറേ വിളിച്ച് ഞാൻ പറഞ്ഞ് ഞാൻ വിടൂലാ പറഞ്ഞ് മൂന്നായി ട്ടല്ലേള്ളൂ ഇപ്പൊ തന്നെ വിട്ടാല്
ഞാനങ്ങനെ വിചാരിച്ച ഒരാളാ അപ്പൊ എന്റെ മോള് മൂന്നായിറ്റും നാലായിട്ടും ഞാൻ വിട്ടില്ല ഇപ്പോ ഉം പിന്നെ അങ്ങട് എൽ കെ ജി ന്നും യു കെ ജി ന്നും ഒക്കെ കളിയങ്ങോട്ട് കൂടി കളി കൂടിയിട്ട് പിന്നെ കൊറോണ സമയത്താ പിന്നെ എൽ കെ ജി വന്നേ അപ്പം അയിനും വിട്ടീല്ല പിന്നെ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയീന്നല്ലോ അന്ന് ഒന്നും പഠിച്ചില്ല അപ്പ പറയാന്ന് വെച്ചാ ബേസങ്ങോട്ട് കൊറഞ്ഞുപോയി കളി കൂടീം ചെയ്ത് ഇപ്പങ്ങോട്ട് ലെവൽ ആവണില്ല
കിട്ടിയാല് കൊഴപ്പില്ലല്ലോ
ആഹ് ഇപ്പം എൻ്റെ മോന് നാല് വയസ്സാ ഓന് ഇപ്പോൾ എൽ കെ ജി പോയി തൊടങ്ങിണ്ട് ഭയങ്കര മടിയാ
ഉം ഉം ഇപ്പൊള്ള കുട്ടികളൊക്കെ ആയിട്ട് പരി വിജയാവുമ്പളെ
ഉം
പിന്നെ ശരിയാവും
പരിചയത്തിന്റെ പ്രശ്നല്ല ഓന് മടി ക്ലാസ്ക്ക്ങ്ങട് പോവ്മ്പോത്തേന് നോൽ ച്ചിയ ന്നിട്ട് ഉം ക്ലാസ്സിലും ശ്രദ്ധിക്കണില്ല എന്നിട്ട് കൊറച്ച് കഴിയുമ്പോന്നേക്ക് കരഞ്ഞ് ക്ഷീണിച്ച് ഒറങ്ങ്വ അംഗനവാടീ പോയീനി കൊറച്ച് കാലം അപ്പൊ അംഗനവാടീന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയാവുമ്പോ ഒറ ക്കുവല്ലോ
ആഹ്
എന്ത് ഇന്നെ കുട്ടികൾക്ക് ഇന്നോ ഒന്നും ആവശ്യ ഇല്ല അവിടെപ്പം നേരം വെളുത്താ ആഹ് നേരം വെളുത്ത തറവാട്ടക്കാണ് പോയാ പിന്നെ വൈകുന്നേരം കേറി വരുള്ളു ഇന്നളാണോ വു തിന്നൊല്ല അതിന് സ്കൂള് പോയിരിക്കാനാവില്ല ക്ലാസ്സ് ശ്രദ്ധിക്കാനാവില്ല അതന്നെ
ചിലപ്പോ ഇങ്ങനെ അടച്ചിരിക്കല്ലേ ക്ലാസ് ഒക്കെ ഓര്ക്ക് ഇങ്ങനെ നടന്നല്ലേ ശീലം പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് പെൺകുട്ടികള് പിന്നെ ഇ രിക്കും ആൺകുട്ടികള് പിന്നെ തീരെ നിക്കൂലല്ലോ
അതന്നെ ഓന് കൊണ്ട് ഇപ്പ ഞാൻ ബസ്സ് പോവാണെങ്കിൽ തന്നെ ഞാൻ പറയും പെട്ടിമൽ ഇരിക്കണട്ടാ ബസ്സില് എന്നി ട്ട് ഇത് ബാക്കിലാണെങ്കിലും കാണ ആണ്ട് പായണ് മുന്നക്ക് എനിക്ക് പേടിയാ അല്ല അത്ര വരെ അടങ്ങി ഇരിക്കില്ല ഇനി കാലി ബസ്സാണങ്കിൽ വെറുതെ അങ്ങോ ട്ട് ഇങ്ങട്ടും വണ്ടികളിച്ചോട്ക്കും ഞാൻ പറയും ബസ്സിൻ്റെ ഉള്ളിലാണങ്കിലും ഒന്ന് അടങ്ങി നിന്നൂടെ അതുംകൂടിയില്ല ഒരു മിനിറ്റ് അടങ്ങി നിക്കൂല എനിക്കതാണ് പേടി
ഇവിടെയും ഇപ്പൊ അതാ സ്ഥിതി ഞാന് ഡേറ്റ് അടുക്കന്ന ടൈമില് ഹോസ്പിറ്റ്ല് ഞാൻ ലേബർ റൂമില് കേറിയ ടൈമില് ഇവിടെ എന്തടു ക്ക്‌ണെറിയോ എന്റെ പുരയിലെനോ എന്റെ അനിയത്തിന്റെ മോള് ഓനെ നോക്കാനായിട്ട് ലീവ് ഒക്കെ എടുത്ത് ഓള് വർക്ക് ചെയ്യാ ഓനെ നോക്കാനായിട്ട് ലീവൊക്കെ എടുത്ത് പൊരന്ന് കൊറെ നേരം ഓളൊപ്പം ത അങ്ങനെ ആരുല്ല നമ്മൾ ഒറ്റക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ബാക്കിന്ന് മാ റുല്ല അങ്ങനെ നമ്മളപ്പോ ഓരോന്ന് എടുത്തിട്ടും ഇതാക്കിട്ടും നടന്നോളും അങ്ങനെ നട ക്കണെന്റെ ഇടയിൽ എന്തോ നോളം അടിച്ചിട്ട് ഓട് എന്തോ ചെയ്തല് വീണ് താടി പൊട്ടി ചോര ഒക്കെ വന്ന് പിന്നെ അത് ഹസ്ബൻൻ്റിന്റെ പിരക്കാരുണ്ട് എന്നിട്ട് പിന്നെ ഓര് ണ് കൊറച്ച്സം ഇനി ഓര് നോക്കാന്നും പറഞ്ഞു ഓര് കൊണ്ടുപോയി ഞാൻ പറഞ്ഞു നിങ്ങൾ ഓടോ ആഹ് ഞാൻ പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോകലൊക്കെ കൊ കൊണ്ടയ്ക്കോളൂ ഞാനു പൊരയിലെത്തുമ്പ കുട്ടി എനിക്കവിടെ വേണോന്ന് പറഞ്ഞുപോയി എനിക്ക് തീരെ പറ്റൂല ഓന് ഇല്ലാണ്ട് അത് അത് ഞാൻ ആഹ് ഡെലിവറി കഴിഞ്ഞ് തൊണ്ണൂറ് കഴിഞ്ഞ് തിരിച്ച് വരാ നേരത്തെ എന്ത് ചെയ്തിക്കണ് സോഫന്റെ മോളിന്ന് താഴക്ക് ചാടി ചാടി കളിച്ച് തലയും കുത്തി വീണ് പിന്നെയും പൊട്ടി അവിടെ എന്നിട്ട് പിന്നെ അത് വരുമ്പോര് ആ മുറി ആ ഞങ്ങള അവിടന്ന തന്നെ എന്റെ പോരെതന്നെ പിന്നെ എന്നിട്ട് പിന്നെ അതൊരു വിധത്തിന് ഉണങ്ങിയിട്ടാണ് ഇങ്ങോ ട്ട്ന്നു ഇപ്പ രണ്ടുസം മുന്നേ ഇവിടെ ഹസ്ബൻറ്റിന്റെ വീട്ടിലയിനു രണ്ടുസം മുന്നേ എന്ത ചെയ്തക്കുന്നറിയോ ഷെൽഫില് ഞങ്ങള് പോളിയോ ഉണ്ടായില്ലയിനോ ഈ ഞായറാഴ്ച തുള്ളിമരുന്ന് ഹലോ